ആഹ എന്തൊക്കാ വിശേഷങ്ങള് നല്ലത് എന്തൊ- എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
സുഖായിട്ട് പോണ് എന്താ പരിപാടി ഇപ്പ
എന്ത് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അടുത്ത ഡ്യൂട്ടിയിലേക്ക് ഇങ്ങന കേറാൻ വേണ്ടി നിൽക്കാം എന്നണ്ടൊക്കെ എന്റെ- ഇതൊക്കെ എല്ലാം കഴിഞ്ഞോ
കഴിഞ്ഞിട്ട്ന്നില്ല വി താ അങ്ങനെ പോണ്ട് മക്കളൊക്കെ പോയി ആ ഉള്ളതൊക്കെ പോയിണ്ട് പിന്നെ വയ്യാത്തോര ഉണ്ട് അവർക്ക് സുഖയില്ല രണ്ട ദിവസ ആയിട്ട് സുഖമില്ല അങ്ങനെ കരച്ചില തന്നെയാണ്
അങ്ങനട്ട് പോവന്നല്ലേ അവിടെ നമ്മ പോയി അ അലാർട്ടാണ് അതിനെക്കൂടെൊന്നും പോയില്ല എല്ലട കിടന്നുറങ്ങണ്ട് ആ നമുക്ക്ന്നാ എട്ടന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് ഇതിപ്പോ ഒ ഇത്തിരി ഒ നിന്നക്കാണ് അവിടെ മഴയൊന്നുമല്ല
ഇവിടെ മഴ ഉണ്ടായിന് രാവിലെക്കെ ഇണ്ടായിന്ന ഇപ്പൊ ഒരു വെയില് വെളിച്ചം കാണണണ്ട്
ആ നമ്മക്ക് ഇവിടെന്നല്ല രാത്രി തുടങ്ങിയതാ
രാത്രി ഉണ്ടാവന്നപ്പ ഞാൻറിയില്ല നമ്മക്ക് എന്താന്ന് വെച്ചാല് രാത്രി ഉറങ്ങിപോയ സത്യത്തിൽ ഞാനൊന്നും അറിയില്ല-
ഉ നമ്മ നല്ല മഴേനു ഇപ്പൊ തിരുമ്പാനൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാ എന്താ സ്കൂൾ ഒക്കെ അങ്ങോട്ട്‌ തുറന്ന് അതരിക്കണ്ടൊക്കെ ഇപ്പോ റെഡ് അലർട്ട ആയി
ഇന്ന് പിന്നെ ശനി ആയതുകൊണ്ട് പിന്നെ ഇല്ലല്ലോ
ശനി അയിനൊക്കെ ഉണ്ടതാ അതാൾ മക്കൾ പറഞ്ഞ ഇന്ന് ശനി അയി- കൊണ്ട് പിന്നെ അന്നാണ് റെഡ് അലർട്ട് ആക്കിയത്
അത് ഓൾക്ക് മിസ് ആയി പോയി
അതും പറഞ്ഞിരിക്കയാ
പിന്നെ വെക്കേഷൻൊക്കെ കഴിഞ്ഞ്- ഇ സ്കൂളൊക്കെ തുറന്നീല്ലെ ആരിക്കലും പോയി വെക്കേഷന്
നമ്മള എവിടെ പോവാന റിസോർട്ട് പോയി അതന്നെ വയനാട്ടിൽ തന്നെ വേറെവിട വയനാട്ട് പരിപാടി ഇല്ല വയനാടുള്ള ഉം വയനാട് നമ്മള് ഇവിടെ മുത്തങ്ങ മുത്തങ്ങ ഒരു റിസോർട്ട് എന്താണ് റെഡ് സ്റ്റോർ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ന ഡിപോളിസ് താരക്കത്തന്ന ഉം നല്ല ഡപോളി ഏ കാട് നമ്മളെ വീരപ്പനൊക്കെ ഇണ്ടായിന്റെ കാടന്നൊക്കെ പറഞ്ഞേക്കണ അവിടെ അവിടെ ഏതാ കാടിന്റെ ഒക്കെ ഒരു എന്ണെന്നൊക്കെ അപ്പ ഭയങ്കര കാട് വെച്ച ഭയങ്കര കാട തേരത്തോട്ട് ആന കണ്ടെയ്നർ റിസോർട്ടില്
അപ്പൊ ഈ കാട്ടില് റിസോർട്ട് ആകുമ്പോ ആൾക്കാരൊക്കെ വരുമ്പോ മൃഗങ്ങളൊക്കെ
ഉണ്ട് ഉണ്ടാവും അയിന് നമ്മള് ബസ് ഇറങ്ങീട്ട് ഓരോ വണ്ടി വന്നിട്ട വേണംമ്മള അവിന്ന് കൊണ്ടപ പോകവാൻ
അങ്ങനെ
ഉം ബസ്റിഞ്ഞഞ് ഓര ഏത് പോ മല ഒക്കെ കേയറണം കട്ട് റോഡും എന്തൊക്കെ ആയിട്ട്
അതല്ല അപ്പൊ ഈ എത്ര ആൾുണ്ടെങ്കിൽ ജോലി വന്ന കൊണ്ടുപോകും
ഉ ഓരോ ജീപ്പില് മൂന്ന് ജീപ്പ് ഉണ്ടാവും ഫോറസ്റ്റ് കയറാൻ പറ്റുന്ന ആ ട്രക്കില് ആ ട്രക്ക് ത് വന്നിട്ട് നമ്മളെ എല്ലാരും റിസോർട്ട് നല്ല അടിപൊളി സ്ഥരമായിരുന്നു മഞ്ഞും ഇതൊക്കെ ആായിട്ട് ഉ അല്ലല്ല നമ്മള മൊത്തം ഫാമിലി ആയിട്ട് പോയി നമ്മള് പിന്നെ എന്താലും പോന്നല്ല അൊ എല്ലാരും കൂ റ്റ അ ക റിസോർട്ടിലക്കെ ആവ്പറ്റേക്ക് പോക്പോ പോറല്ലോ ഉ അപ്പ എല്ലാരും കൂടെ ആ എല്ലാരും കൂടെ ആകുമ്പോ അടിപൊളി ല്ലേ നമുക്ക് പോയിൽ നല്ലൊരു സ്ഥലം ഇഷ്ടപ്പെട്ടാതന്നെ മക്കൾക്കായാലും കഠിക്കാനും അതൊണ്ട് പിന്നെ ഫുഡൊക്ക ഉ കുറ്റ കളിക്കുള്ള പാർക്ക് ഉണ്ടാവും സ്വിമ്മി പൂൾ അങ്ങനത്തെ എല്ലാ സൗധുംവും ഉണ്ടാവും നമക്ക് വലിയരു കളിക്കാല അും ഉണ്ടാവും
അത് ഒരു ഫാമിലി അങ്ങനെ എന്തോ കണക്കണ്ടാ ഒരു ദിവസം ഒരു
അങ്ങനെയൊന്നുമല്ല നമ്മുക്ക് എത്ര ആൾക്കാർക്കും പോകും അത്ര ആൾക്കാർക്ക് നൽക്കാൻ പറ്റുന്ന എത്ര അവിടെ അതിന്റെള്ള സ്ഥലങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് വീടുകളുണ്ട് അല്ലെ വീട നിക്കാൻ പറ്റുന്നു ആ അങ്ങനൊയിട്ടുണ്ട് ചെറിയ ചെറ ചെറിയ ഒരു ഒരു ചെറിയൊരു കൂട്ടപ്പേരെ പോലുന്ന ചെറിയൊരു
ആഹ്
ഇതായിട്ട് അങ്ങനെണ്ട്
അപ്പൊ ഈ ഓരോ വീട്ടിലും വ് വേറായിട്ടുള്ള ഹ് സ്വിമ്മിംഗ് പൂൾ അങ്ങനെ
അങ്ങനെ ഒന്നുംല്ല സ്വിമ്മിംഗ ആ ഒരു കെട്ടിടതിൻ്റെ പറമ്പിൽ ഒരു ഏക്കരക്കണക്കിന് സ്ഥലത്ത് എല്ലായിടത്തും ഇങ്ങനെ വീടുകള ണ്ട സ്വിമ്മിംഗ പൂൾ ഒന്ന് അടുക്കള ഒന്ന് അങ്ങനെയൊക്കെ
അപ്പൊ ഒരുപാട് പേര് വരുമ്പോൊ അടുക്കള ഒന്നോുമ്പ ഇങ്ങനെ
അയിന് അത്രയും വലിയ അടുക്കളല്ലേ വല്യൊ ഒരു ഹോളിൽ തന്നെയാണ് അടുക്കള അയിന് നമ്മ ഒരു ഫമിലി അല്ല പോവുക വേറെ വേറെ ഫാമിലി ആകല്ലോ നമ്മള നന്നായിട്ടൊ ഒരു ഫാമിലി ആട്ട് പോകുമ്പോ വച്ചിണ്ടാക്കള എന്തൊക്കെ നമുക്ക് ഒരുമിച്ച്
ആ് അത്ഞാ മനസിലായി നമുക്ക് ഒരു ഫാമിലി ആകുമ്പോ ഒരു അടുക്കളയിൽ പറ്റും അപ്പോഅതേപോലെന്നെ അവിടെ വ വേറെ ഒരുപാട് ഇങ്ങനെ കൂടാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ആൾക്കാരുണ്ടാകുമ്പോൾ അവരൊക്കെ ഈ അടുക്കളേക്ക് വരൂല്ലേ
അങ്ങനെല്ല ഒരു അങ്ങനെ ഒന്നന്ന് പുറത്തത്തെ ഫാമിലിക്ക് കൊടുൂല്ലോ നായിട്ടുള്ളളെ കൊടുക്കുള്ളൂ ഇതിനനുസരിച്ചല്ല നൽക്കുകയുള്ളൂ അയിലൊ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലി അറങ്ങിന്റെ ശേഷം അടുത്ത ഫാമിലിക്ക് കയറുള്ളത് ഉണ്ടാവും
ആഹ അതാ ഞാൻ അതാ ഞാൻ ചോദിച്ചു ആ അങ്ങന ഓരോ
അങ്ങനെ ഉണ്ടാവും അപ്പൊ പിന്നെ നമ്മൾക്ക് രാവിലത്തെ ഫുഡൊക്കെ ഉരു തീരും രാവിലെ നമ്മുക്ക് ടിപൊളി നമ്മ നമ്മ ഇറ അങ്ങനെ തോന്നുന്നു നമ്മൾ ഉച്ചക്ക് കേയറിയ പറ്റിയത്ത ഉച്ചക്ക് അവിടുന്ന് ഇറങ്ങണം
അപ്പൊ അന്നത്തെ കേറണ അന്നത്തെ ഫുഡ് ഓര് തരുവോ
കയറാൽ നമ്മൾ രാത്രിക്കകത്ത് നമ്മളിപ്പോൾ ഒരു ഉച്ചയയ്ക്ക്െ ഇവിടുന്ന് പോയി രാത്രിക്കത്ത് ഫുഡ് നമ്മൾ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കിക്കൊണ്ടോനു അത് ഉള്ള പിന്നെ ഉച്ചക്ക് രാവിലെ ഒരുഓ തരും
രാമിലെ മാത്രം
ആഹ് ഫഡ് പിന്നെമ്മ ഇവിോൂ കൊടുക്കാണെങ്കിൽ അ പൈസ കൊടുക്കണം നമ്മള ഉണ്ടാക്കാന ഇങ്ങനെ പ്രശ്നം ഇല്ല
അങ്ങനെ ഇണ്ടില്ല പിന്നെ രാവിലക്കത്ത് കിട്ടും രാത്രിക്കത്തും നമ്മള ഉണ്ടാക്കണ പിന്നെ പിറ്റേന്ന്ച്ചോക്കത്തോ വരുന്ന സമയത്ത്
ആതി പിന്നെ നമ്മൾ തിരിച്ച വരുമ്പോ പോ പററു ഹോട്ടലി ക കേയറി തിരിച്ചരുന്ന സമയത്ത് ആ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നമ്മള് ഒരു സമയം ഉണ്ടല്ലോ
ഞമ്മള് ഉം കേയറുന്ന ടൈമിൽ ഇങ്ങട്ട ഇറങ്ങു വേണം
ആഹ ആ് നമ്മളിപ്പോ വൈകുന്നേരം നമ്മള ഇവിടുന്ന് ഉച്ചന്റെ ശേഷം പോയി മുത്തങ്ങ എത്തണ്ടേ നമ്മൾ ഇവിടു രാവിലെ പത്തുമണിക്ക് പോയി രണ്ടര മൂന്ന് മണിക്ക് അവിടെ എത്തി അപ്പൊ ഉച്ചക്ക ഫുഡ് കൊണ്ടുപയിന് ബിരിയാണി
ആഹ
അത് നമുക്ക് അവിടുന്ന് കിട്ടി അതുപോലെ രാത്രി ചിക്ക ചുട്ട ട്ട് ചപ്പാത്തിയും കൊണ്ടപ ആ ചപ്പാത്തി അനെ കേടല്ലല്ലോ ചിക്കൻ കായം വെച്ചിട്ട മറ്റേ പീ പോ സധനത്തി കൊണ്ട
ഫ്രീസറിൽ കൊണ്ടുപോവ വേവിിച്ചച്ച് കൊണ്ടുപോവാ അതെ പൊടിച്ചാതെ കൊണ്ടുപോവ
് ഐസ് പെട്ടി പോലത്തൊക്കെ മറ്റ മീനൊക്കെ മീൻ പെട്ടി ണ്ടമ്മ പസൽ ൽ ഫീസറിലാക്കിയിട്ട് കൊണ്ടുപോും എണ്ട് രാത്രി എല്ലാവാരും കൂടെ പരിപാടിന്റെ നടുവൽ വച്ചിട്ട് ചുതു വലിയരുഓളുണ്ട്
ചൂടല അതല്ല അപ്പൊ ഈ ഫ്രീസറിന്റെ അത് വാങ്ങീന്ന് പറഞ്ഞു അതെങ്ങനെ നിങ്ങളെ വീട്ടിലുണ്ട അ നിങ്ങ
അത് അമ്മ അത് അമ്മ കുടുംബത്തിലൊ ഒരു കുക്കിങ് തന്നെ ഉണ്ട് എല്ലായിടത്തും പോയിട്ട് ങ്ങ കാറ്ററിങ്ങിലൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന വല്ിയ ഒരു കുക്കറാണ് ആഹ അയാളടുത്ത് എല്ലാ സെറ്റിങ്സും ഉണ്ടാവും അപ്പൊ അയാള് ജൂനീസ് നമ്മള ഒരു അലിയാന്റെ കുടുംബക്കാരനാവോ നമ്മള എന്ത് പരിപാടിക്ക് പോകുമ്പോൾ മൂപ്പരുണ്ടാവും ആ ഓരോ ഫാമിലിയ ഉണ്ടാവ ആ് അങ്ങനെയ ഫുഡിനൊന്നും ബുദ്ധിമുട്ട അല്ല അടിപൊളി ഫുഡ ഒക്കെ ഉണ്ടോ മൂപ്പര കൂടെ പോയ
ഈ സാധനത്തിന് ഈ പീസ എന്നള്ള സാധനം നല്ല വിലുണ്ട്
അതെന്താന്നല്ല അത് ര കൊണ്ടന്ന പീസർ അതങ്ങനെ രി വെള്ളംപ്പെെട്ടിരും അങ്ങനത്തെ ഇതൊന്നുംല്ല നമ്മള് മീൻപെട്ടിയൊക്കെ പാച്ചര് വരെ എണ്ടക്കണ
ഞാൻ ശെരിക്കക്ക് കണ്ടിട്ട് വന്ന നമ്മള് സാധാ നീര പൊട്ടി കണ്ടിടന്നല്ലാര
ഇത്ണ്ടല്ലോ െർമോക്കോളിന്റെ ഉള്ളിലൊ കഴിച്ചട്ടിട്ടൊക്കെ എന്തൊക്കെ കൊണ്ടുപോണതാ
അങ്ങനെ ഏ
താൽക്കാലിക പീസറ് എല്ലാം ഇതൊന്നുമല്ല ഓരുണ്ടാക്കണ പീസറ്
ഞാൻ കണ്ടിട്ടില്ലേ അതുകൊണ്ട അത ഞാൻ ചോദിച്ച അെ കുറിച്ചിട്ട് ഇപ്പോൊ പൂള് നല്ല വെള്ളമൊക്കെ ആ
നല്ല വെള്ളം നമുക്ക് ക്ലീൻ ചെയ്തു തരുൂല് നമ്മൾ ചെല്ലുന്ന സമയത്ത് ക്ലീൻ ചെയ്യും പിന്നെ ഉച്ച ആകുമ്പോഴത്തേ പിന്നെ നമ്മൾ ഏത് സമയത്താണ് കളിക്കുന്നത് ആ കളി കഴിഞ്ഞ ആളുകളൊക്കെ കേയറി കഴിഞ്ഞാല് പിന്നെ ഒരു ക്ലീൻ ചെയ്യും രാവിലെ ഇറങ്ങാനാകുമ്പോത്തന് ക്ലീൻ ചെയ്യും കൊറോഫമിന്റെ വല്ലതാണ് പൂക്കടും കാര്യങ്ങളും വരും അ വേറെ മുടിയന്നൊന്നും പിന്നെ ഒന്നിനും പറ്റൂല ഇല് കളിച്ച കഴിഞ്ഞത്
ആഹ ഒഴിമാതിരി മണ ഉണ്ടാവൂലേ
അത്തിന്റെ ഒരു ക്ലോറോഫോം അല്ല ഇത് ഇണ്ടോ ചെയ്യുന്നതല്ലേ എന്നിട്ട് അത് നമുക്ക്രു സുഖം കിട്ടൂല്ല ചൂടൊന്നുംണ്ടല്ല തണുപ്പൊക്കെ തന്നെയാണ് തണുപ്പ അപ്പ അതിൽ കയറി തോക്കന്നില്ല പക്ഷെ മുടിക്കുമ്പോ നമ്മള് പറ ഒന്നും കൂടെ അങ്ങോട്ട് കറത്തു കളബയും ക്കത് ചേർക്കണല്ലേ ആ നീല വെള്ളം
ആഹ് കളർ കിട്ടി
ആ കളറ് കിട്ടിയ ഫ്രഷ്നെസ്സ് വരാന്
അതെ ആ കളറ് അ ആ കളർ ഇണ്ടാക്കണതാണ്ല്ലേ
ആഹ് അതെന്തക്കോ ചേർത്തിട്ട് പോരാ അതില അങ്ങനെ ഉണ്ടാക്ക കാക്കുന്നത കളർല്ലും അങ്ങനെയാണ് വെള്ളത്തി കളർുണ്ടാവുക
അത് ഞാൻ വിച്ച നല്ല കാണുമ്പോ തന്നെ ചാടാൻ തോന്ന അങ്ങനെ ഒരുൂള ഉണ്ടാക്കന്ന് വിചാരിച്ചിട്ട് ഇപ്പ വെള്ളൊന്ന
അങ്ങനെ കിട്ടൂല അത് ഒരുങ്ങത് ആക്കുന്നതാണ് ആ കണ്ട എന്തൊരു ഫ്രഷ്നെസ്സ് വെള്ളാണ്
ചാടാൻ തോന്നു എല്ലാർക്കും് നിങ്ങളെല്ലാരും ചാടീന്നാ
അമ്മള് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങ ആണുങ്ങണ്ടാവില്ല ആണുങ്ങൾ വേറെ ടൈമില ഇറങ്ങ നമ്മളല്ലും കുട്ടട കുട്ടികെ നടു കെട്ട് വരും ആ അധികം ആ ഇല്ലാത്തോടത്തപ്പ കുട്ടികളെ കയ്യില് ഇട്ടിട്ട് കമ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കുട്ടികള് അതില് സേഫ്റ്റി ആയിരിക്കും
അമ്മ മുങ്ങിപ്പോ ചെറിയ മക്കള് മുങ്ങോ
ഇല്ലല്ല ചെറിയ മക്കൾും മുങ്ങൂല അവർക്ക് ആ കുട്ടികളെ പിന്നെ ഊരന്റെ അത്ര വെള്ളം ഉണ്ടാവുള്ളു ആ നൽക്കണം പിന്നെ ഒരു കട കമ്പിയൊക്കെ ഇട്ട് കെട്ട്പ്പുറത്തേക്ക് പോത് ഇറങ്ങുവൊന്നില്ല വെള്ളം ഒരുമിുണ്ടാവും
ആഹ് ആഹ് ആഹ്
വേറെൊ നടുൂര ഒരു കമ്പിയൊക്കെ വെക്കുമ്പോല ഇങ്ങോട്ടും അങ്ങോട്ടും കണ്ടിരിക്കാന്നല്ലാണ്ട് വരാൻ ക അവർക്ക് കളിക്കാൻ ചെറിയൊ വെള്ളം സ്ഫും അത്ര
അപ്പൊ ഇങ്ങടെ അവിടെ ഈ ഒരു റിസോർട്ടിൽ മാത്രം പോയി
അവ അവിടെ ഇപ്രാവശ്യപ്പ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇന്നാള് പോയാ അത് അതുപോലെ കുറച്ച മുന്നേ പോയിുന്നൊ ഒരു വെള്ളരിമാല അവിടെ പിന്നെ നല്ല നാച്ചുറൽ വെള്ളം മലമന്ന് വരണ വെള്ളം അത് കളറൊന്നും ഇല്ലാത്ത സാധാ വെള്ളം
അതും ഈ വയനാട് തന്നെ
ആ അതും അയന്നെ വള്ളരിമല നമ്മള പറ്റ അബ്തൊക്കെ ഉണ്ടായില്ലേനു ആ പ്രശ്നങ്ങളൊക്കെ ചൂരൽമല അതിലായിട്ട് ആളുകളെ താമസിപ്പിച്ചൊക്കെ ചെയ്ത ആ റിസോർട്ട് ആ റിസോർട്ടിലമ്മള് പോയിന്
ചൂരൽ മലല്ലേ അത് ഉരുൾ
ആ ഉരുൾപൊട്ട ആ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് കൊറെേ ആളുകളെ താമസിപ്പിച്ചില്ല്യേനാ റിസോട് ആ ആ റിസോർട്ടിൽ പോയിന് ആ ആ ആ ആ റിസോർട്ട് അല്ലെ നമ്മളന്ന് ഫസ്റ്റ് ആയിട്ട് പോയിന അവിടെ അവിടെ പിന്നെ നാച്ചുറൽ വള്ളാ. പാറമന്ന് വന്ന നമ്മള് ഒയ്ക്ക് വള്ളാ അവിടുത്തെ സിമ്മിം പൂ- നല്ല തണുപ്പ് നല്ല കുടിക്കാൻ വരെ പറ്റും റ്റും പാറമന്ന് കൂടെ അങ്ങനെ ഒലിച്ച യിലേക്കെറങ്ങീട്ട് അതൊരു കുഴപ്പമില്ലാത്ത ഇല്ല നമ്മള സാധാ നമ്മള കെൾത്തിലൊക്കെ കുളിക്കുന്ന പോലത്തെ
അ ആ വെള്ളത്തിന്ന് അപ്പൊ ഇങ്ങള് ഈ പൂളിന്ന് ഈ പൊർത്തേക്ക് പോവാള്ള
ആഹ് അതൊക്കെണ്ട്. അത് പൂളായിട്ട് ഇങ്ങനെ കെട്ടീന്നേള്ളു. നല്ലൊരു വൃത്തിൽ കെട്ടി കെട്ടിട്ട് പാറൻ്റെള്ള് പാ നാണ് മൊത്തം. അത് പിന്നെ ഓർഗാനി നാച്ചുറൽ പൂളന്നെ നല്ല വൃത്തിയില് കുളം പോലെ ഉണ്ടാക്കി ഇട്ട്ക്ണു നല്ല വൃത്തി പുറത്തേക്കും വെള്ളം പോകണ ഒരു വൃത്തികേടുല്ല്യാത്ത നല്ല വെള്ളം
ആ അപ്പൊ ഇങ്ങള് ഇങ്ങനെ എന്താ പറയാ ആ പൂള് നമ്മള് ഏ എന്തപ്പ ചോയിച്ചാൻ വന്ന് ആ പൂള് ൽ ഇങ്ങനെ വള്ളം വേടുമ്പോ പാറമ്മന്ന് നേരിട്ട് വ
ആന് നല്ല രസണ്ടായ്ന് നമ്മള് വെള്ളച്ചാട്ടം ഉണ്ടാവൂലടി ആ അതെ പോലെ
നല്ല പരന്നൊഴുകി വരാ അതെ കൊറേശ്യ ഒരു ചാലി മാതിരിങ്ങനെ വരിക
ചെറുങ്ങനെ ചാലു മാതിരിങ്ങനെ വന്നിട്ട് ഒരീ സ്വിമ്മിംഗ് പൂളിലേക്ക് കണക്ഷനായിട്ട് ഒരു പൈപ്പിട്ട് കൊടുത്തു ആ പൈപ്പിന്ന് ആ പാറമേൽ കൂടെ വരുന്ന വള്ളത്തിന് ഇവര് ഒരു പൈപ്പിട്ടിട്ട് സ്വിമ്മിംഗ് പൂളിലേക്കാക്കി. അപ്പൊ ഇതില് ഫുൾ ടൈം വെള്ളം ഇതില് മക്കളൊക്കെ മൂത്രൊഴിച്ചാ മറ്റേയ്ലൊക്കെ മൂത്രംഴിക്കാണെങ്കി ആ മുത്ര ത്രം അയ്ത്തന്നെ ഉണ്ടാവും അങ്ങനായിട്ട ആ വല്ല്യ ചില ആളുകളൊന്നും വൃത്തിയുള്ളോരൊന്നും കൂടുതലുള്ളരൊന്നും വെള്ളത്തി കളിക്ക ഈ മൂത്രത്തിന് പേടിച്ചിട്ട് കുട്ടികള് മൂത്രഒയ്ക്കുന്ന് പറഞ്ഞിട്ട് ഇറങ്ങൂല്ല ഇതിലങ്ങനത്തെ പ്രശ്നം വരില്ല അതിങ്ങനെ പുറത്തേക്ക് വെള്ളം നിറഞ്ഞോണ്ട് പൊയ്ക്കിണ്ടിരിക്കാ. ഇത് വെള്ളം കെട്ടി നിന്ന അതി തന്നെല്ലേ
ആ അങ്ങനൊക്കെ പ ആ വൃത്തി ഉണ്ടാവും നല്ലതേകാലും പക്ഷേ ഈ മലെന്റെ മോൾന്നൊക്കെ നേരിട്ട് വരുമ്പോ എപ്പളാ ഉരുൾ പൊട്ടുക അങ്ങനെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ അങ്ങനെന്തെങ്കിലൊക്കെണ്ടാവോ ലേ
അന്ന് അങ്ങനത്തെ പക്ഷെ ഇത് വെള്ളം വറ്റൂല്ലോ നമ്മള് പോയീ വേനലിന്റെ സമയത്തല്ലെന്നോ അപ്പൊ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാകും വൃത്തീല്. അല്ല വെള്ളം വറ്റുന്ന ടൈമുണ്ടല്ലോ അപ്പൊ ഒരു അവിടുന്നെന്തോ സ്ഥിരമായിട്ട് വരുന്ന വെള്ളാണല്ലോ. പക്ഷെ ഇയ് പറഞ്ഞ പോലെ മയക്കാലത്ത് അധികം കുളിക്കാൻ കേര്യ നല്ലോണ്ണം ആയം ണ്ടാവും അപ്പ അവിടെ വെള്ളം നറയുമ്പോ ടൈമ്
മഴക്കാലത്ത് പ
ഉം മയക്കാലത്ത് പിന്നെ ആ പറ്റൂല്ലാന്ന് ഓരു പറഞ്ഞു നമ്മള് മയക്കാലത്ത് തന്നെയല്ലെ പോയത് നമ്മള് പോയ സമയത്തന്നെ അത് നറയെ വെള്ളാണ്
വേനൽകാല്ലാ പറ്റും എ മഴക്കാലത്ത് നറഞ്ഞു നിക്കൂന്ന് അ
നറഞ്ഞ് ഒലിവ് കൂടുതൽ നല്ല വെള്ളച്ചാട്ടം കൂടൂലേ മഴന്റെ സമയത്ത്
ഉം എന്നാ പിന്നെ വേറെന്തൊക്കെയാ ന്നാ
എന്നാ ആയിക്കോട്ടെ ശരി ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടോ
ആയിക്കോട്ടെ